കേക്കുന്നുണ്ടോ
ആഹ്‌ കേൾക്കുന്നുണ്ട്
ഏഹ്‌ ഇബടെ നല്ല മയക്കാറ് ക്കൂടിട്ടോ
ആഹ്‌ മയക്കാറ്ണ്ട്ല്ലേ
ആഹ്‌ നല്ല മയക്കാറ്ണ്ട് നല്ലൊരു മയ വരാൻ ചാൻസുണ്ട്.
ഏഹ് ഇവിടെന്നാപ്പൊ വെയില്ന്നെണ് മയക്കാറൊന്നുല്ല. ഒരു മയകിട്ടീനെങ്കി ആഹ്‌ കിട്ടീണെങ്കില്ന്ന് വിചാരിച്ച്ക്കാണ്. ആഹ് അതെ
ഉം
മഴയൊന്നു പെയ്താലേ ഇവിടത്തെ ചൂടൊക്കെ ഒന്ന് പോവുള്ളു
ആഹ് അതന്നെ
പിന്നെ അതുപോലെ തന്നെ ഇപ്പോ മഴ പെയ്യാത്ത കൊണ്ടിപ്പോ രണ്ടിസ് ആയിട്ട് ചെടികൾക്കൊക്കെ നനച്ചു കൊടു കല വെള്ളം
ആഹ് വെള്ളം നല്ലോ ആണല്ലേ ചെടികൾക്ക് എന്തിനായാലും നല്ല വെള്ളം വേണം
ഇപ്പൊ രാവിലെ നനച്ചാൽ തന്നെ വൈകുന്നേരകുമ്പോത്തന്നെ ഈ വെയില് കാരണം ഇങ്ങോട്ട് ഉണങ്ങി അങ്ങനെ വാടി കിടക്കയാണ് ചെടികളൊക്കെ അപ്പൊ ചെടികൾ ക്ക് രണ്ടു നേരം നനച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പൊ മഴ പെയ്താലും നനച്ചു കൊടുക്കേണ്ട ആവശ്യം ഇല്ലെലോ
ആഹ് പിള്ളേർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തോ
പെരുന്നാൾക്കുള്ളത് ഞാന് ഓൺലൈനിൽ ഓഡറ് ചെയ്തിനി ആഹ് അപ്പൊ വീട്ടീന്ന് ക്കള്ളത് വന്നു പക്ഷെ അത് എനിക്ക് ഇഷ്ടായില്ല ആഹ്
ആഹ്
അപ്പൊ കട്ടി കുറവാ ഡ്രസ്സ് വീട്ടിൽന്ന് ഇടുമ്പോ നമ്മള് നല്ല കോട്ടന്റെ തന്നെ വേണല്ലോ
ആഹ് അതിന് വില കുറവുണ്ടാവും ക്വാളിറ്റി ഇല്ലെങ്കില്
ആഹ് ക്വാളിറ്റി വില റേറ്റ് അത്യാവശ്യം ഉണ്ട് പക്ഷെ വിചാരിച്ച ക്വാളിറ്റി ഇല്ല വിചാരിച്ച മെറ്റിരുലല്ലല്ലോ വേർനെ അപ്പൊ പിന്നെ ഇങ്ങനെ അത് റിട്ടൻ കൊടുത്തി നിപ്പോ കടയിൽ പോയി വാങ്ങണം
നിങ്ങളേതാ ഉപയോഗിക്കാറ് ഓൺലൈൻ ഷോപ്പിംഗ്
ഓൺലൈൻ ഷോപ്പിംഗ് ആമസോൺ ഫ്ലിപ്കാട്ട് മിന്ത്ര
ഏഹ് മീശോ ഉപയോഗിക്ക മീശോ ഉപയോഗിക്കറില്ലേ
ആഹ് ഡ്രസ് ഞാന് അധികം മീഷോന്ന് ഓർഡറ് ചെയ്യലില്ല മീഷോന്ന് ചീ
ഏഹ് ഞങ്ങളൊക്കെ ഇവിടെ എല്ലാവരും മീഷോന്റെ ആൾക്കാരാണ്
ആഹ് ആഹ് വേറെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണ്ട് ഡ്രസ്സ് കൾ അധികം മീശോന്ന് അങ്ങനെ വാങ്ങലില്ല
ഏഹ്
ഉം ക്വാളിറ്റി കുറവായിരിക്കും വിചാരിച്ചിട്ടെ
ആഹ് ആഹ്
പിന്നെ ഇനിപ്പോ സാധായിടുന്ന ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഞാൻ ഓൺലൈനില് മിത്ര മിന്ത്രന്ന്‌ ഒരു ആപ്പ്ന്ന് ഓർഡർ ചെയ്തീനി അത് ഇന്ന് ത്തും എത്തിട്ട് നോക്കണം പറ്റിയില്ലെങ്കിൽ അത് റിട്ടേൺ കൊടുത്തിട്ട് ഇന്ന് കടയിൽ പോയിട്ട് വാങ്ങണം ഈ കടേല് തിരക്കാൻ പോണത് തിരക്കാൻ പോണത് ആലോചിക്കുമ്പോ അത് മടിച്ചിട്ടാണ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തത്
ആഹ് ഓൺലൈനിൽ നല്ലതൊക്കെ ഉണ്ട്
ആഹ് നല്ലതൊക്കെ ഉണ്ടാവും അത് കിട്ടിതരാവണം അതാ ഉള്ളേ അത് പിന്നെ എത്തിട്ട് നോക്കണം എത്തിട്ട് നല്ലതാണെന്നുണ്ടെല് അത് ഉപയോഗിക്കണം അല്ലെങ്കിൽ അത് റിട്ടേൺ അടിച്ചതിന് ശേഷം കടേല് പോയിട്ട് വാങ്ങണം
ആഹ്
പെരുന്നാൾക്ക് പിന്നെ മോൾക്ക് ഞാന് കടയിൽ പോയി വാങ്ങിട്ടോ പെരുന്നാള് കൊറച്ച മുന്നേ വാങ്ങി വെച്ച് തിരക്കാവണേന്റെ മുന്നേന്നെ ആഹ് പിന്നെ അവിടെന്താ ഡ്രസ്സൊക്കെ വാങ്ങിയോ
ഇവിടെ വാങ്ങിയില്ല ഞാന് മോൾക്ക് ഓൺലൈനിന്നൊന്ന് മീഷോന്നൊന്ന് വാങ്ങിയിട്ടുണ്ട്
ആഹ് മീഷോന്ന് വാങ്ങ ഡ്രസ്സ് ക്വാളിറ്റി ഉണ്ടാവ്ണ്ടോ
ആഹ് ക്വാളിറ്റി ഉണ്ടാവില്ല നല്ല ക്വാളിറ്റി കുട്ട്യാൾതൊക്കെ ചെറിയ കു മക്കളതൊക്കെ നല്ല റേറ്റ്ല് കുറഞ്ഞ റേറ്റില്ണ്ട് സാധനക്കെ ആഹ് നല്ല സാധനം കിട്ടും
ണാൻ ഇത് വരെ ഒന്ന് ഓഡ്രയ്ത് നോക്കിയില്ല ന്ന് ഒന്ന് ഓഡ്രയ്ത് നോ കണം ന്നാല് അങ്ങനെയണെന്ന്ണ്ടേല്
കുട്ട്യാൾത് ഓഡ്രയ്ത് നോ ക്കണ്ടി നല്ല വിലക്കുറവുണ്ടാവും നല്ല സാധനാണ്
ആഹ് ആഹ് ഇപ്പൊ കുട്ട്യാൾതാണ്ന്ന്ണ്ടെലും നമ്മള് കടേല് പോയി എട്ക്കുമ്പോ ആയിരത്തിഞ്ഞൂറ് രണ്ടായിരം ഞാ ഇപ്പ പ്രാവശ്യം ഓൾക് എടുത്തേന് ആയ്ര്ത്തി അഞ്ഞൂറ് രൂപ ആയ്ന്
ആഹ് ഇന്റെ ഇന്റെ മോൾതും ഇങ്ങന്നെ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ആയിരത്തഞ്ഞൂറായി അങ്ങനെ ആയിരത്തഞ്ഞൂറ് നമ്മളു അങ്ങനെ നോക്കാണെങ്കിൽ മീഷോലൊക്കെ രണ്ട് മൂന്ന് കൂട്ടം എടുക്കാം
ആഹ് അതെ പ്പ മീഷോൽ ക്വാളിറ്റി ഉണ്ടാവൂലാന്ന് വിചാരിട്ടാണ് ഞാനയ്ന്ന് ഓർഡർ ചെയ്യാത്തത് ഇനി ഒന്ന് ഓർഡർ ചെയ്ത് നോക്കണം
ആഹ് ഇപ്പൊ ഇവ്ടെടുത്ത് ഒന്ന് ഹ് കൊണ്ട് ന്നിന്ന് ഇവിടെ ത എളെമാന്റെ കുട്ടിക്ക് അത് വൽപ്പം കൂടുതലായി ഇന്നട്ട് ഇഞ് റിട്ടേൺ കൊടുത്ത്ണ് റിട്ടേന് വരിര്ക്കും എച്ച് ഉം
പക്ഷെ മീഷോന്ന് ഓർഡർ ചെയ്യുമ്പോ അത് കിട്ടാന് കുറെേ സമയം പിടിക്കും തോന്ന്ണ്ട്
ഇല്ല്യാ ഓല് പറഞ ചെലത് ഓല് പറഞ്ഞ ഡേറ്റിന്റെ മുനെ കിട്ടും
ആഹ് ഏതാലും ഒരു പത്ത് ദിവസൊക്കെ ചുരുങ്ങിയത് വാണല്ലോ
പക്ഷെ അങ്ങനെ നമ്മള് ആമസോൺന്ന് ഫ്ലിപ്കാർട്ട്ന്നൊക്കെ ഓഡ്രായാണ്ന്ന്ണ്ടേൽ ഒന്നാലേ ഓഡ്രായ്തയ്ന്റെ പിറ്റേന്നല്ലേ രണ്ടീസം കൊണ്ടൊക്കെ കിട്ടാറുണ്ട്
ആഹ് ആഹ്
മം പിന്നെന്താ മൈലാഞ്ചിക്കൊ വാങ്ങിച്ചോ
ഇല്ല വയലാഞ്ചി വാങ്ങിയില്ല
അതെ തലേന്ന് ആവുല്ലേ വാങ്ങാ
ആഹ് തലേന്ന് വാങ്ങണം മൈലാഞ്ചി വാങ്ങണം വള വാങ്ങണം ഇതൊക്കെ വാങ്ങാണ്ട്
ആഹ് മൈലാഞ്ചി ഇങ്ങനെ ആരാ ഇട്ട് കൊടുത്താല് അതോ ഇപ്പൊ ഒരു സ്റ്റെൻസില് ഇണ്ടല്ലോ
കുട്ടിക്ക് ഞാനെന്നെ ഇട്ട് കൊടുക്കും ഞങ്ങൾക്ക് പിന്നെ ആരോടെങ്കിലൊക്കെ ഇഡീപ്പിച്ചും.
ആഹ് ആഹ് മറ്റേ ഇത് വാങ്ങാറുണ്ടോ സ്റ്റെൻസിലെന്റെ മൈലാഞ്ചിന്റെ അച്ച്
ഏത് തരാ സർക്കര മൈലാഞ്ചിയാണോ
അല്ല അമ്മള് മൈലാഞ്ചി ഇട്ണോരു ഇത്ണ്ടല്ലോ പേപ്പറ്
ആഹ് പേപ്പറാ വാങ്ങല്ലില്ല അഹ് ഞാൻ മീശോല് കണ്ടെത്തിയിട്ട് ഞാത്തല ലവ് ചിഹ്നം ഇട്ട്ച്ച്ണ് അത് എപ്പളങ്കി വാങ്ങാച്ചിട്ടേ
ആഹ് ആഹ് ആഹ് വിഷ് ലിസ്റ്റില് ഇട്ടച്ച്ണ്ടാവൂല്ലേ
ആഹ്
ഉം വേവ്, ചെറിയ കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ഏത് മൈലാഞ്ചിയ ഉപയോഗിക്കല്
ആഹ് മൈലാഞ്ചി സഫ് സാഫയൊക്കെ ഇണ്ട് പിന്നെ ബിഗ് ബി അങ്ങും
ആഹ് വേ പെട്ടെന്ന് ചോ
ആഹ് പെട്ടെന്ന് ചോവും ഇന്റെ മോക്ക് വേഗം പോയി കെക്കണം അപ്പ ഞാൻ വേം ബിഗ് ബി ആഹ് ബിഗ് ബി വാങ്ങല് നഇന്നാ പിന്നെ എപ്പഴും ഇട്ട് കൊടുക്കാലോ കുട്ട്യേക്ക് വാങ്ങിഞ്ഞാലും ഉം
പിന്നെ നാഖത്ത്‌മലോ
പിന്നെ വേറെ എന്തൊക്കെ എന്നിട്ട് മഴ പെയ്തുട്ടോ ഇവ്ടെ ഇബ്ടെ മഴ പെയ്തു
ഓഹ് ആയിശെരി ഇവിടന്നാ നല്ല വെയിലാ
ഏഹ്
ഇവിടെ നല്ല വെയിലാണ്
ഏഹ് അവിടെ നല്ല വെയിലാ
ആഹ് നാഗത്തിമല് എന്ത് മൈലാഞ്ചിയാ ഇടല്
നഖത്ത്മ്മല് ശർക്കര മൈലാഞ്ചി ഇടും അരച്ചിടും അരച്ചിടാണെങ്കി ങ്കില് രണ്ട് മൂന്ന് നാല് പ്രാവശ്യ ഇടണം
ആഹ് കൊറെേ വട്ടം ഇടണല്ല
ആഹ് അത് നമുക്ക് എളുപ്പത്തിന് നമ്മള് ശർക്കര മൈലാഞ്ചിയാണ് ഉപയോഗിക്കാര് വീട്ടില് തന്നെ ഇണ്ടാക്കും ഇങ്ങള് വീട്ടി വീട്ടില് ഇണ്ടാക്കാറുണ്ടോ
ആ ഞാന് വീട്ടില് ശർക്കര മൈലാഞ്ചി ഇണ്ടാക്കിയോക്കില്ല ഇതുവരെ ഞാനും നിങ്ങള് പറഞ്ഞ പോലെ എപ്പാളെലൊക്കെ മൈലാഞ്ചി ഇടാം പുതിയവണ്ടെങ്കി ഇങ്ങനെ ഈ ശർക്കരമൈലാഞ്ചിന്റെ ലി ഇവ്‌ടെ നമ്മക്ക് ഇണ്ടാക്കി വെച്ചാ വാങ്ങാൻ കിട്ടുവല്ലോ
ആ ആഹ്
അങ്ങനെ കുറച്ച് വാങ്ങി വെച്ചിണ് എപ്പളെലും ഇടാൻ തോന്നുമ്പോ അത് കലക്കി ഇടും പിന്നെ അരച്ച മൈലാഞ്ചി ഇടേണ്ട് ഇടക്ക് ഇവിടെ ഉപ്പാന്റെ തലേൽ
നല്ല ചോപ്പ് പ്പാണ് കാണാൻ നല്ല ഭംഗിയാണത്
ആഹ് ആഹ് ഇവിടെ ഉപ്പന്റെ തലേല് ഇപ്പ എടക്ക് മൈലാഞ്ചി ഇടേണ്ട് മുടി നരച്ചത് കൊണ്ട് അപ്പൊ ഞാന് അയിന് വേണ്ടി ഉമ്മ അരച്ച് കൊടുക്കുമ്പോ ഞാൻ അപ്പൊ അയിന്ന് കൊറച്ചൊക്കെ എടുത്ത് ഇടാറ്ണ്ട് ഒരു വട്ടം ഇട്ടാ തന്നെ ചൊവ്വക്കണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച വട്ടംക്കെടേണ്ടി വരും ഉ പിന്നെ ആ ശർക്കര മൈലാഞ്ചി കടയിൽ നിന്നും റ്റൂബ്‌ പോലെ വാങ്ങും വാങ്ങാൻ കിട്ടുലോ ഹലോ ഹലോ കേൾക്കണില്ലേ ഹലോ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് പിന്നെന്തൊക്കെ യാത്രകളൊക്കെ പോവാറുണ്ടോ
ആഹ് യാത്ര അങ്ങ് ഇപ്പം കുറെ മോശമാണ് ഹസ് ബന്റ് ഇവിടെ നാട്ടിലില്ല
ആഹ്
ആഹ് അപ്പൊ പിന്നെ യാത്രൊക്കെ കൊറവാ ഇവിടെ ഫസ്റ്റ് ഇല്ലായിനി അതിന് കുട്ടികളൊക്കെ കൊണ്ടുപോയി ഊഞ്ഞാലെക്കെ ആട്ടി കൊണ്ടോയി ഇനിക്ക് കേറാൻ പേടിയാ അപ്പൊ കുട്ടികളൊക്കെ കേറ്റി ഉം ഇളച്ചി ഇളച്ഛനും ഇണ്ടായിനി
ആഹ് ആഹ്
ഓൾക് വലിയ പേടിയാണ് എന്നാലും അതൊക്കെ രസാണ് പറഞ്ഞാട്ട് അയിൽ കയറിയായിട്ട് പെരും ആർപ്പുംവിളി കുട്ടികളായിട്ട് ആർപ്പും വിളിയും ഓളാ
ആഹ് ആഹ്
ഇനിക്ക് ഭയങ്കര വേദിയായി ചാറ്റിൽ കൊട്ടയിലും ഇതിലൊക്കെ കേറാൻ നിങ്ങൾ കെറോ
ആഹ് ഞാൻ കേറിനിം ഇനിക്ക് കുറച്ചൊക്കെ ധൈര്യംണ്ട് ആഹ് ഇനിക്ക് അങ്ങനെ പേടില്ല
ദൈര്യലട്ടോ ഇന്ക് പെരും പേടിയാ എന്തൊക്കെയ ചെല്ലറിയില്ല ഈ നമ്മളുണ്ടല്ലോ ഈ ഭൂമിന്റെ അടിക്ക് താഴ്ന്ന് പോണ്
ആഹ് ആഹ്
അതേപോലെയൊക്കെ എനിക്ക് ഫീലേയ്യ
ആഹ് ആഹ്
നമ്മൾ കണ്ണീമ്പും കണ്ണീമ്പോമ്പോ അയില്ലാറെ പേടിയാണെലോ ഇണ്ടാവാ
ആഹ് ആഹ്
ആഹ് എനിക്ക് പേടിയാ പെരും പേടിയാ എന്നിട്ട് എന്റെ ഹസ്ബൻന്റ് പിടിച്ച് അതില് കേറ്റും അങ്ങനെ രണ്ടു പ്രാവശ്യം കയറീന് ഒരിട്ടവും കയറീൻെ ശേഷം പിന്നെ പുടിച്ചൊന്നു കയറ്റി
ആഹ് ആഹ്
ഓൽക്കതൊരസണേയ് നമ്മള് ഈ ആർക്കൊന്ന് കാണാന
അ ഹാ അതെ അതെ
ന്നിട്ട് അത് വീഡിയോ എടുക്കും ന്നിട്ട് പിന്നെ അവിടെ ഗ്രൂപ്പിലണ്ടാവില്ലേ നമ്മളെ ഗ്രൂപ്പായിട്ട് അച്ഛന്മാരും എളച്ചിആളും ഒന്നായ്റ്റില്ല ഗ്രൂപ്പ്‌ ആ വാട്സപ് ഗ്രൂപ്പ്ണ്ടാവുലെ പുനല്ലൂരിത്തീലിടൂല നമ്മളത് മാത്രല്ലല്ലേ ഇടും ആഹ് അത് ഓൽക്കൊരിഷ്ട്ടാ ഉംഹും
ഒക്കെ
മോളെന്തട്ക്ക്ണ് ഒറങ്ങണോ
ആഹ് മോളൊറങ്ങാണ് ഓള് ഈ ഒര് സമയത്ത് ഈ ഒരു സമയത്തേ ഒറൊങൊള്ളൂ രാവിലെ ഒരു പത്ത് പത്തരക്കെ ആകുമ്പോ ഒറങ്ങിയാല് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ഓളൊറങ്ങു പിന്നെ ഒറക്കില്ല പിന്നെ രാത്രിയേ ഒറങൊള്ളൂ
ആഹ
ഉച്ചക്ക് ശേഷൊക്കെ കുട്ടികളെ ഉറങ്ങല്ലോ സാധാരണ ആഹ ഉറക്ക് അവൾ ന്നെ രാത്രിയെ പിന്നെ ഒറങ്ങള്ളൂ
ഇബടെതാതാ പേര എത്താറയാ ചക്കപയണ്ടല്ലോ ചക്കപയറിയോങ്ങള്
ആഹ ചക്കപ്പഴറിയും
ആഹ അത് ഇവിടെ ഈ ഞങ്ങളെ തറവാട്ടിലുണ്ട് ചക്കപ്പയം അതിൻന്റെറെ കുമ്പൊക്കെ പ്പോ വെട്ടി മുറിക്കണ് അവിടെ തേപ്പ് നടന്നോണ്ട്ക്കണ്ട് അപ്പോൽക്ക് തേക്കാൻ ബുദ്ധിമുട്ടായതോണ്ടേ ആഹ വീട്പണി നടക്കുമ്പോ അയ്ന്റെ കൊമ്പും ചില്ലക്കെ വെട്ടിയതാണ്
ആഹ കായ് കായ്കൾ ണ്ടാവാറുണ്ട്
ആഹ കായകൾ ഉണ്ടാറുണ്ട് ഇപ്പ നല്ല ഇപ്രാവശ്യം നല്ലോ പൂവിട്ടുണ്ട് എന്നെ നശിപ്പിക്ക പോകുമ്പോൾ നല്ലോണ്ടാവൂല്ലോ ആഹ അ നല്ല പൂവ്ട്ടണ് ന്നാ ശരിട്ടോ വിളിക്കാ
ഓക്കെ